സുഖമായിട്ടിരിക്കുന്നു എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? കാപ്പികുടി കാപ്പികുടി ചായകുടിയൊക്കെ കഴിഞ്ഞു അടുത്ത ഉച്ചഭക്ഷണത്തിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു.
ഉം എന്തായിരുന്നു രാവിലത്തെ ചായക്ക്?
രാവിലെ പുട്ട് കടലക്കറി അവിടെ മക്കളൊക്കെ സുഖായിട്ടിരിക്കുന്നോ
ആഹ് സുഖായിട്ടിരിക്കുന്നു ഉച്ചക്കേക്ക് എന്താ സ്പെഷ്യല്
ഇനിയിപ്പോ ഉച്ചക്കത്തേക്ക് കറികള് നമ്മള് പൊറത്ത് പോയി ഇച്ചിരി ചീരയൊക്കെ പറിച്ചൊണ്ട് വന്നു എല്ലാം കഴുവി വെച്ചേക്കണു ശകലം വെജിറ്റബിൾ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക് ക്കാംന്നുള്ളതാണ് ഇപ്പത്തെ ഒരു
നിങ്ങള് കൃഷി ചെയ്യുന്നുണ്ടോ വീട്ടില്
അമ്മള് ചീര പോലുള്ള ചെറിയ സാധനങ്ങളൊക്കെ ചെറു ചെറുതൊക്കെ എന്തെങ്കിലും പച്ചക്കറിത്തോട്ടത്തിനായിട്ട് കോവീസ് ചീര അങ്ങനെള്ളായി ഐറ്റംസ് ഒക്കെ നമ്മള് ചെയ്യും ചെയ്ത് നമുക്ക് അതാകുമ്പ വലിയ വിഷാംശം ഇല്ലാത്തത് കിട്ടുമല്ലോ
ആഹ് അതെ അതെ
പിന്നെ അവിടെ എന്താണ് ഉച്ചക്കത്തേക്കൊക്കെ ആക്കുന്നത്
ദാ മീൻ ഇവിടെ ഞങ്ങൾ രണ്ടു പേരെ ഇപ്പ ഉള്ളൂ ഞാനും ഹസ്ബൻഡ് മാത്രേ ഉള്ളൂ അപ്പൊ മീനിന്റെ കറി വെച്ചുവെച്ചിട്ടുണ്ട് ഇനീപ്പോ ചോറ് വെക്കണം
ആഹ് നമുക്ക് മീനും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ പറ്റില്ല പക്ഷെ അതിന്റെ കൂട്ടത്തില് എന്തെങ്കിലുമൊക്കെ രണ്ട് ഐറ്റംസ് കൂടുതൽ വേ
വെച്ചിട്ടുണ്ടെങ്കിലും അയിന്റെ കൂടെ വെജിറ്റബിളൂടെ ഉണ്ടെങ്കിൽ അതല്ലേറ്റവും നല്ലത് വെറും മീനും ഇറച്ചീം മാത്രാവുമ്പളല്ലേ പ്രശ്നം അയിന്റെ കൂടെ എന്തെിലും വെജിറ്റബിളും ഉപ്പേരി അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിളിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും ഉം
ആഹ് നമ്മുടെ ആരോഗ്യത്തിനും ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോ ഇച്ചിരി വെജ് ജിറ്റബിള് ഫ്രൂട്ട്സ് എല്ലാം നമ്മള് ഉപയോഗിക്കുന്നതാ നല്ലത്
അതെ അതെ
ഉം ഇനിയിപ്പോ ഇന്നത്തെ ഒരു പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോ വൈകുന്നേരം ആവൂല്ലേ
ആഹ് അതെ നിങ്ങള് വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കോ ചായക്ക്
നമ്മക്ക് ബേക്കറി ഐറ്റംസുകളൊന്നും എനിക്ക് മൂന്ന് മക്കളുണ്ട് അപ്പം ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മള് ഒരുപാട് ഒഴിവാ ക്കുന്നു രാവിലെ ഉണ്ടാക്കുന്ന കാപ്പീടെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കും
ആഹ്
ആ നാലുമണി ആകുമ്പോ ഒരു ചായകുടി സമയം ഒണ്ട് അപ്പൊ പുട്ടാണെങ്കി പുട്ട് അങ്ങനെയൊക്കെ പുട്ട അവ പിള്ളാരുടെ ഒരു ഇത് വെച്ച് നമുക്ക് വിശപ്പ് നോക്കണമല്ലോ അവർക്ക്
ആഹ് അതെ
ആഹ് മുതിർന്നവരാകുമ്പോ നമുക്ക് ഉച്ചക്കത്തെ ഊണ് വൈകിട്ടത്തെ ഭക്ഷണം മതി
ആഹ് അതെ
അപ്പം എന്തെ ആ കുട്ടികളുടെ വെശ പ്പിനനുസരിച്ച് അവർക്കെന്തെങ്കിലും ഇപ്പൊ പൊറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ ഒത്തിരി നമ്മൾ ഒഴിവാക്കിയിട്ട്
ആഹ്
പിന്നെ ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും നമുക്ക് അത് പറിക്കാനുണ്ട് എടക്കായാണ് ഏത്തക്കായൊക്കെ ഉണ്ട് അപ്പൊ അത് പർ വച്ചിട്ട് ഒന്നെങ്കി പഴിപ്പിച്ച് പഴം പൊരിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇല്ലെങ്കില് ആഹ് അത് പഴുക്കണതിന് മുമ്പ് ഏതൊക്കെ ചിപ്സ് ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കും
അങ്ങനെ വീട്ടിൽ തന്നെ ഉള്ളതാ
ആ നമുക്കത് ചെറിയ ഒന്ന് രണ്ട് കൊല വാഴക്കൊലൊക്കെ നമുക്ക് ഉണ്ടാവും പിന്നെ ആഹ് ചെറിയ ചീരകള ഉണ്ടാവും പിന്നെ ചെറിയ തക്കാളിക്ക അങ്ങനെയുള്ള കോബീസുകള് അങ്ങനെയുള്ള ചെറിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അത്യാവശ്യ ത്തിന് നമുക്ക് വേണ്ടുന്നത് പോലെ ആഴ്ചയില് അല്ലെ രണ്ടാഴ്ച കൂടുമ്പോം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയില്
ആഹ് അത് നല്ലതാണ് കുറച്ച് കൊറച്ചാണെങ്കിലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് എപ്പോഴെങ്കിലും നല്ല വിഷാംശം ഇല്ലാത്തത് കഴിക്കാലോ
ആഹ് വിഷാംശ ഇല്ലാത്തത് കഴിക്കാം നമുക്ക് കാണുമ്പോ ഒരു സന്തോഷം
അതെ വീട്ടിലിങ്ങനെ ഉണ്ടായി കാണുമ്പോ അതൊരു ആഹ് അതെ അതൊരു വേറെ തന്നെ ഒരു സന്തോഷമാണല്ലോ വീട്ട ല് നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം
ആഹ് അത് തന്നെ നമ്മളത് ഉപയോഗിക്കുന്നു നമ്മ ക്ക് അതിന്റെ ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു
ഉം
അപ്പൊ പിന്നെ നമ്മള അതിനെ കുറിച്ച് കൂടുതലായിട്ട് ചെയ്യാനും അതിനെ കുറിച്ച് കൂടുതലായിട്ട് അതിന് മുൻതൂക്കം കൊടുക്കാനൊക്കെ നമ്മള് തുടങ്ങും നമ്മുടെ വീട്ടിലെ ഭക്ഷണം നമുക്ക് അതിൽ കൊറച്ച് നമ്മള് പുറത്തു നിന്നും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ
അതെ അതെ ആഹ്
പിന്നെ
ഉം
അടുത്തതിനിയിപ്പോ കഴിക്കാറായോ
ഇല്ലല്ല സമയമാവുന്നില്ലേള്ളൂ ഇപ്പ തേ ഭക്ഷണം കഴിച്ചതേ ഉള്ളു രാവിലത്തെ എനിപ്പോ ഉണ്ടാക്കിട്ട് വേണം ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല